ആ കേൾക്കുന്നുണ്ടോ
ന്നുണ്ട്
ഓ ശരി ആ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം ആഹ കഴിച്ചു ഭക്ഷണം കഴിച്ചു
ഉ ശരി പിന്നെ എങ്ങനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്ക വിശേഷങ്ങളൊക്കെ പറയൂ
നാട്ടില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അങ്ങനെ വന്ന ഇപ്പ മഴ രണ്ടു ദിവസായിട്ടില്ല നൈറ്റ് മാത്രേള്ളു. അവിടെ എങ്ങനെ
ആ ഇവിടെ എങ്ങനെ പകൽ സമയത്ത് ചില സമയ ങ്ങളു മാത്രം മഴ രാത്രിയാണ് പറഞ്ഞല്ലേ കൂടുതലായിട്ട് മഴ ഉണ്ടാവുന്നത്
ആഹ ആഹ ഇവിടെ അങ്ങനെല്ല അവിടെ ഇപ്പൊക്കെ നല്ല
ഏ നിങ്ങടെ ആഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ
സ്റ്റക്കാവുന്നെ എന്താ
ഇല്ല ഇല്ല ഇല്ല ഇടയ്ക്കൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് ആഹ് കൊഴപ്പില്ലേ ആഹ്
ആഹ് ആഹാ പക്ഷെ ആഹ് ആഹ് പിന്നെ നിങ്ങളെങ്ങനാ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടു ന്ന ഒരാളാ
അതെ അതെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ കുടുംബത്തോട് ഒപ്പം തന്നെ പോകും അല്ലാതെ തന്നെ നമ്മുടെ ആ കുടുംബക്കാരുമായിട്ട് ബന്ധുക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങള് യാത്ര പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമുക്കൊരു കാഴ്ച കാഴ്ചകൾ എന്നു പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണല്ലോ അപ്പോൾ നമ്മള് കേരള ത്തിനകത്തും പിന്നെ ഇന്ത്യ ഇന്ത്യയിലെ ആഹ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഉം എങ്ങനെയാ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണോ
അതെ അതെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ പോകാനാണ് ഒത്തിരി ഇഷ്ടം
ഉം
ത്തിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവുമല്ലോ ഫാമിലിയുടെ കൂടെ പോകൻ ഇഷ്ടം തന്നെയാണ് ബട്ട് പക്ഷെ അതിലും കൂടുതൽ എനിക്ക് ഇഷ്ടം വെച്ചൽ നമ്മള് വൈബിനൊത്ത് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് അവരെ കൂടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ
എങ്ങനെ ലോങ്ങൊക്കെ പോയി അങ്ങനെ പോരുണ്ടോ ങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ
അങ്ങനെ നമ്മള് ചെയ്തിട്ടില്ല ഫ്രണ്ട്സിന്റെ കൂടെ നമ്മളായിരിക്കും നമ്മള് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സമയത്ത്
കൂട്ടുകാരുമൊത്തുള്ള കൂടുതൽ യാത്ര നടത്തിയിട്ടുള്ളത് പിന്നെ ദൂരെയാത്രകള് നമ്മുടെ നമ്മ
ആഹ് ഇല്ല നമ്മള് ദൂരയാത്രകളൊക്കെ നമ്മള് നമ്മുടെ കുടുംബ നമ്മള് ചെയ്തിട്ടുണ്ട്
ആഹ ആഹ അ ഏഹ് ഫ്രണ്ട്സിന്റെ കൂടെ വിട്ടു ഫാമിലിന്റെ കൂടെ പോക്കണ്ട് ഫാമിലിന്റെ കൂടെ മക്കള്, ഫാമിലി, എ അങ്ങനെ ഉള്ളരെ എൻജോയ് ചെയ്തിട്ടേ അങ്ങനെ പോ- ഫ്രണ്ട്സിന്റെ കൂടെന്ന് വെച്ചാൽ നമ്മെ പഴ ഒരു- കോളേജ് ആ ഒരു കാലം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും വയതുള്ള ഓർമ്മ വരും അങ്ങനെ ഒരു അവര് ഒരുയ ഭയങ്കര ഒരു വൈ്പാണ്
നമ്മള് കലാലയങ്ങളിൽ നിന്ന- പോുന്ന യാത്രകൾ നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സിന് സന്തോഷവും ഒരു സമാധാനവും തെരഞ്ഞൊരു യാത്രകളാണല്ലോ എല്ലാവരും- സുഹൃത്തുക്കളോട് കൂടിയുള്ള യാത്രകളൊക്കെ ഒരുപാട്-
അതെതെ ഉ
അനുഭവങ്ങൾ നമുക്ക് ജീവിത വരുന്നുണ്ടല്ലോ
ഇങ്ങൊക്കെ എങ്ങനെയന്ന ട്രൈവിനോട് താല്പര്യം
ക്ഷബദങ്ങളുണ്ടോ
ഓ ഉണ്ട് ഉണ്ട് നമ്മളെ നാടിന്റെ- തൊട്ടടുത്തല്ലേ പക്ഷെ എനിക്ക് അധികം യാത്ര ചെയ്യാനെ ഞാൻ ആഗ്രഹിക്കുന്ന ടൈം നൈറ്റ് രാ രാത്രി
അതെ അതെ അതെ അത് നമുക്ക് എല്ലാ തെരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് എല്ലാവർക്കും ഒരു ആം എല്ലാവർക്കും അവരുടെ ജോലി തിരക്കുകളും എല്ലാതന്നും ആ സ്വാതന്ത്ര്യമുള്ള സമയത്ത് യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്
ഉം
പിന്നെ ഇന്ത്യയില് മി വേറെ സ് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ
ആഹ് ചെയ്തിട്ടുണ്ട്
എവിടെ എങ്ങോ എവിട് യ്ക്കൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്
ഏ ദുബായ് ചെയ്തിട്ടുണ്ട് പിന്നാ ഉം ഡൽഹി അങ്ങനെ അപ്പ അത്ര അങ്ങനെ ചെയ്തിട്ടുണ്ട്
ഉം ശരി നമുക്ക് ഒരുപാട് യാത്രകള് നമുക്ക് ആ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ യാത്രകള് നമു ക്ക് കുറെ അനുഭവങ്ങൾ നമ്മുടെ നല്ല ഓരോ
പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതെ ഭയങ്കര മനസ്സിനൊരു സന്തോഷം തരാനൊക്കെ യാത്ര ഏറ്റവും നല്ലൊരു താ
അവ ഇതില് പല രാജ്യങ്ങളിലും പല അവരുടെ രുചി വൈവിധ്യങ്ങളും അവർക്കുള്ള ഭക്ഷണ രീതികള് തന്നെ പല രീതിൽ പല നാടുകളിൽ നിന്ന് വ്യത്യാസമുള്ളതാണല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് നമുക്കൊന്ന് വേറിട്ട് അറിയാനും നമുക്കത് നമുക്കതിന്റെ രുചി നമു ക്ക് അറിയാനും എല്ലാ കാര്യങ്ങൾക്കും യാത്രകള് ഒരുപാട് നമുക്ക് നല്ല നല്ല അനുഭ വങ്ങൾ നമുക്ക് തരുന്നുണ്ട്
ഒരുപാട് നല്ല അനുഭവങ്ങൾ മൻ സിന് സന്തോഷം തരുന്ന ഒരുപാട് നല്ലന ഭവങ്ങള് കിട്ടീട്ടുണ്ട് ഏത് വേദനക്കിടലിലും നമുക്ക് യാത്ര ആ ഒരു സന്തോഷം തരുന്ന എത്ര വേദന ഉണ്ടങ്കിലും അല്ലെ നമുക്ക് ഒരു യാത്ര പോകുമ്പോം ആ ഒരു വല്ലാത്തൊരു സന്തോഷം
അതെ ഇപ്പൊ ഒരു ക ഥയിലന്നെ നമ്മള് എത്രാനുഭവങ്ങൾ ന് ഓരോ സാഹിത്യകാരന്മാരെ പല പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ അവര് പറയുന്നത് വിവരണക്കുറിപ്പുകളൊക്കെ ധാരാളം എഴുതിയ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ സമാഹാരങ്ങളിലൊക്കെ പറയത് യാത്രകൾ നമുക്ക് ഓരോ സ്ഥലങ്ങളും ഓരോ രാജ്യങ്ങളും ഉം എല്ലാം നമുക്ക് ഓരോ ത്ത അനുഭവങ്ങളാ തരു നമ്മള് ഇതുവരെ കാണാ ത്തഓരോ രാജ്യങ്ങള് അപ്പം
ഉം നമ്മളൊട്ടും നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തല വല്ലാതായിട്ട് അനുഭവങ്ങളും അത്
അതെ അതെ അതെ അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതന്റെ ഒരു ഒരു ഭാവം തന്നെയാണ് നമ്മുക്ക് എന്തലും നമ്മള നമ്മുടെ ഒരു ഏ ജീവിതത്തിലെ ഒരു നമ്മളെ ബാക്കിയുള്ള സമയങ്ങൾക്ക്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ഇതിനും കൂടെ സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്
ആ വളരെ അത്യാവശ്യം എങ്ങനെ യാത്ര പോവാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എങ്ങനെ ഡ്രൈവിലാണ് കാറിലാണ് ആൾട്ടോ അതോ അങ്ങനെയല്ല ഏത് വാഹനനോടാണ് കൂടുതലും
എനിക്ക് വാഹനം അങ്ങനെ പ്രത്യേകമായിട്ടുള്ള വാഹനം എന്നുള്ളല്ല എനിക്ക് ട്രെയിൻ യാത്രകള് തീവണ്ടി യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഒരുപാട് ദൂര യാത്രകൾ ചെയ്യാൻ പറ്റുന്നാണ് ന ഉദ്ദേശിക്കുന്നത് നമുക്ക് യാത്ര ഭക്ഷണമില്ലാതിരിക്കുന്നത് തീവണ്ടിയ യാത്ര യാത്രകളാണല്ലോ
തീവണ്ടി യാത്ര അതതെ
തീവണ്ടി യാത്ര യാത്രകളാവുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് നമുക്ക് ഇപ്പം ഇന്ത്യയിലെ തന്നെ എല്ലാ ഒട്ട മിക്ക സംസ്ഥാനങ്ങളിലും കൂടി ഈ റെയിൽ പാതകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഗതാഗതം നമുക്ക് എല്ലായിടത്തും ലഭ്യമാണ്
അതെ അതെ തീവണ്ടി യാത്രക തന്നാണ് നമുക്ക് ക്ഷീണവും ഉണ്ടാവില്ല പല കാ നമുക്ക് കാണാനും പറ്റും ഒരുപാട് മനുഷ്യന് കുളിർമൽകുന്നൊരു യാത്ര
കാഴ്ചകൾ കണ്ടുകൊണ്ട്ുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് തീവണ്ടികളിൽ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് രണ്ടു വശങ്ങളിലെയും- ഓരോ തരത്തിലുള്ള സഞ്ചാര- അതിനന്നെ നമുക്കൊരു ഓരോ കുറിപ്പുകളായിട്ട് തന്നെ നമുക്കത് അത് കാണുന്നതോട കൂടി തന്നെ നമുക്ക് കുറിപ്പായിട്ട് നമുക്ക് എഴുതി വെക്കാനും കൂടെ നമുക്ക് സാധിക്കുമ എന്നുള്ളതാണ് തീവണ്ട യാത്രകളുടെ ഏറ്റവും നല്ലരു കുട്ട
അതെ ഉം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് തീവണ്ടി യാത്ര എന്റെ ലൈഫിൽ ഒരുപാട് സന്തോഷം തന്നൊരു യാത്രയും കൂടിയാണ് തീവണ്ടി യാത്ര
അതെ ഇപ്പൊ നമുക്ക് പിന്നെ ഇപ്പോഴത്തെ സമൂഹത്തില ഇപ്പൊ നമുക്ക് മനുഷ്യ ജീവിതത്തില് ഒരുപാട് നൂതന വിദ്യകൾ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളത് കാരണം നമുക്ക് നമ്മൾ ആകാശ മാർഗ്ഗം പോകുന്നു നമുക്ക് ആ ഇതിലെ വിമാനയാത്രകളാണെങ്കിലും ഒരുപാട് നമുക്ക് അത് പക്ഷെ നമുക്ക് കൊണ്ടുള്ള യാത്രയല്ല ന ദൂരയാത്ര ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമേ ഉള്ളൂ പക്ഷെ തീവണ്ടി യാത്രകൾ അങ്ങനെയല്ല നമുക്ക് ഏതൊരു സംസ്ഥാനത്തിൽ കൂടി പോകുകയാണെങ്കിലും അതിന്റേതായിട്ടുള്ള എല്ലാ വൈവിധ്യ- ദ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്
ഞാൻ യാത്രയിൽ ഏറ്റവും എൻജോയ് ചെയ്തതും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും ആഗ്രഹിക്കുന്നത വീണ്ടും വീണ്ടും പോകണംന്ന് ആഗ്രഹിക്കുന്ന ഒരു യാത്ര തീവണ്ടി യാത്രയാണ്
നമുക്കത് ഒരുപാട് മനസ്സിന് എപ്പോഴും നമുക്കൊരു മനസ്സ് ഏകാഗ്രമായി വെച്ചു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യാത്രകള് കഴിവതും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോഴത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നത് സ്വന്തമായി സ്വയം യാത്ര ചെയ്ത് യാത്രാനുഭവങ്ങൾ ഉണ്ടാക്ക സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പ നമ്മള് കുടുംബമായിട്ട് പോകുന്ന ആളുകളും ഉണ്ടാവും പക്ഷെ കൂടുതൽ ഇപ്പൊ യുവതലമുറയൊക്കെ ഇഷ്ടപ്പെടുന്നത് സ്വന്തമായി സോളോ ഡ്രൈവ് സോളോ ട്രിപ്പുകൾന്നുള്ള അറിയപ്പെടുന്ന ട്രിപ്പുകളാണ് ഇപ്പ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്
അതെ അതെ
അങ്ങനെ എല്ലാം എല്ലാം യാത്രകളും നമുക്ക് ഓരോ തരത്തിൽ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്
ബൈക്ക് യാത്ര ഓ അതൊരു വേറൊരു വൈബ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയാണ് ബൈക്ക് യാത്ര അതും എനിക്ക് ഒരുപാട് എന്റെ സങ്കടങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊ ഒരു യാത്ര ബൈക്ക് യാത്ര ഒരുപാട് ദൂരെ സഞ്ചരിക്കണം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു യാത്ര
നമുക്ക് അങ്ങനെ ഓരോരുതർക്കും അവനവന്റെ വ്യക്തി താല്പര്യത്തിനുസരിച്ചുള്ള ആണല്ലോ ഓരോരുത്തരുടെ താത്പര്യങ്ങള അതാണ് നമുക്കായിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യങ്ങള് പൊതുവേ പറഞ്ഞ് പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് യാത്രകൾ എല്ലാവരും കുട്ടികൾ മുതൽ ആ ബാലവൃദ്ധജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് യാത്രകൾ
അതെ അതെ
എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ മനസ് ഒന്ന് നമ്മുക്ക്